എ
ആഹ് പിന്നെ കേൾക്ക കേൾക്കാ
എന്തോടുക്ക
ഞാൻ മാങ്കോസാഗോ ഇണ്ടാക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കുവായിരുന്നു
അതെങ്ങനെ ഉണ്ടാക്കുന്നെ
മാംഗോസ്ഗോ ആദ്യം ചൗവരി വേണം
ഓഹ്
ചൗവരി വേവിക്കണം കുറച്ച ചൗവരി എടുത്തിട്ട് ആ വേവിക്കണം
വെള്ളത്തിലോ അതോ പാലിലോ
വെള്ളത്തിൽ വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ വേവിക്കണം കുറെ നേരം ഇട്ടാലേ അത് വേവത്തുള്ളൂ നന്നായിട്ട് അത് പെട്ടെന്ന് വേണമെങ്കിൽേ കുറച്ചു നേരം ഒന്ന് വെള്ളത്തി കുതിട്ടിരുന്നാൽ മതി കുതിത്തിട്ടിട്ട് പിന്നെ വേവിക്കുമ്പോ പെ പെട്ടെന്ന്ങ് വേകും അല്ലെങ്കി പിന്നെ ഒരുപാട് സമയം എടുക്കും പത്ത് പതിനഞ്ച് ഏഹ് മിനിട്ടിന് കൂടുതൽ എടുക്കും വേവാന് എന്നിട്ട് പിന്നെ മാങ്ങ അരിയണം മാങ്ങ അരിഞ്ഞിട്ട് പാലു പാലൂടെ ചേർത്തിട്ട് അരക്കണം മിക്സിൽ അരച്ചിട്ട് പിന്നെ പാല് കഷ്ണം വേണോ എങ്കിൽ ങ് ചെറുതായിട്ട് കട്ട് ചെയ്യണം കട്ട് ട്ടിയ്തിട്ട് ഈ പാലും ഈ അരച്ചതും കൂടെ ചേർത്തിട്ട് തണുത്ത പാലുണ്ടെങ്കിൽ തണുത്ത പാല് ഒഴിക്കാം തെളപ്പിച്ചത് എന്നിട്ട് മിക്സി ചെയ്യണം ഏ കുറച്ച് മിൽ ക്ക് മേടൂടെ മധുരത്തിന് ഒഴിച്ചിട്ട് ഈ മാങ്ങാ കഷ്ണങ്ങളും പിന്നെ ഈ ചൗവരി വേവിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് തണുപ്പിച്ച് കഴിക്കാം നല്ലടേസ്റ്റാ എന്റെ ഒരു കൂട്ടുകാരിയ പറഞ്ഞ തന്നെ ഞാൻ പിന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അവളിങ്ങനെ ഉണ്ടാക്കിയന്ന് പറഞ്ഞു
ഉം.... പിന്നെ എനിക്കാണെങ്കിൽ ചെടി ച മേടിക്കണം എന്നുണ്ട് ഫ്ലിപ്കാർട്ടീന്നെ
ആന്നോ മേടികുന്നോ എന്നാ
പന്ത്രണ്ട് ചെടിച്ചെട്ടിക്ക് എ എന്തോ നൂറ്റി മീഡിയം സൈസ് ചെടിച്ചട്ടിക്ക് എന്തോ വില കുറവാണ് ഷേർ ഇട്ടിരുന്നെങ്ങ്കിൽ ഒരാൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം വീത എടുക്കും കാരണം
ഞങ്ങൾ ഇപ്പോ മേടിച്ചതേ ഉള്ളൂ ചെടി
ആണോ ഇവിടെ ഞാൻ മീഷോയിൽ നീന്ന് മേടിച്ച വിത്ത് കിളിച്ച് ശകരിച്ചോറിനകത്ത പാകിയത് അത് മാറ്റി നടാറായി സൂര്യകാന്തിയുടെ വിത്ത് കിളിച്ചിച്ചിരി വലുതായത് മുള
സൂര്യകാന്തി ആ വലുതാണോ സൂര്യകാന്തി
ആഹ പൂവ് വലുതാ വലിയ പൂ പിടിക്കുന്നതാ
അല്ല അപ്പം ചട്ടി നട്ടാ മതി അതോ തറയ നടണോ
തറയിൽ നട്ടാ കൊള്ളായിരിക്കും അല്ലേ എന്നാ പിന്നെ റോഡ് സൈഡില് നടാം
അല്ലെങ്കിൽ വല്യ ഗ്രോ ബാഗ് എടുത്തിട്ട്
ഓഹ് ഗ്രോ ബാഗിനകത്ത് ആഹ് ആഹ് എന്നാ റോഡ് സൈഡില് മറ്റേ കമ്പിയില്ലേ റോഡ് സൈഡില് അത് അതിന്റെ അറിവിന് നട
ആഹ് ഇന്നാലും മതി
ആഹ് അതാവുമ്പം കിളിക്കുവല്ലോ.
ഉം ബെയില് ബെയില് വേ
അവടെ വെയിലും ഉണ്ട് നല്ലേ
നല്ല വെയിൽ വേണം സൂര്യകാന്തിക്ക്.
ആഹ് പിന്നെ ജോലിയക്കെ ഒതുങ്ങിയോ?
ഇല്ല ഇല്ല ഇനിയും ഉണ്ട് ജോലി ഉണ്ട്.
ഉം
നീ എങ്ങനാ മറ്റേ അരി നട്ടത്?
അത് ചകിരിച്ചോറ് ചകിരിച്ചോർല്ലേ ചകിരി ഏഹ് തൊണ്ട് ഇടിച്ചിടിച്ച് അതിനകത്ത്ന്ന് ചകിരി ചോറ് എടുത്തിട്ട് അതിനകത്ത് ഞാൻ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാ നല്ലോണ്ണം പൊടിച്ച് കൈകൊണ്ട് ഇങ്ങനെ എളക്കി വാരി ആഹ് ട്രൈക്കകത്തിട്ട് അതിന്റെ മുകളിൽ വിത്തിട്ട്
ചകിരി ചോറ് നീ ഉണ്ടാക്കിയതാണോ?
ആഹ് ഉണ്ടാക്കിയത തൊണ്ടിരിപ്പുണ്ട് ഇവിടെ ഒരു ചാക്ക് തൊണ്ട്. ഉം അതിനകത്തിട്ട് ഇടിച്ച് അതിനെക്കാട്ടി നല്ലത് എന്ത് എന്തോന്നറിയാവോ? ഈ ചകിരിച്ചോറ് വെള്ളത്തിൽ ചകിരി അതായത് തൊണ്ട് വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് ഇടിച്ച് ഇങ്ങനെ പൊഴിച്ച് പൊഴിച്ചിട്ട് ഇഷ്ടം പോലെ ചകരിച്ചോറ് അതിനകത്ത്ന്ന് വരും ഞാനതൊരു വീഡിയോയിൽ കണ്ടായിരുന്ന് കുതിർത്ത തൊണ്ടീന്ന്
ആഹ് അത് കൊള്ളാം
ഉം പെട്ടന്ന് കിളിക്കും കേട്ടോ എന്തിന്റെ വിത്തായാലും ആഹ് ഒണങ്ങിയ ചാണകപ്പൊടി
മിക്സ് ചെയ്ത്
ആഹ്
ഇത് രണ്ടും മാത്രേ ഉള്ളു?
ആഹ് ആഹ്
എന്നിട്ട് നത് നട്ട് അരി അരി നട്ട്
ആഹ് പിന്നെ താമരക്കകത്ത് പൂ പിടിക്കാറുണ്ടോ?
താമരക്കകത്ത് ഇപ്പ പൂവുണ്ട് ചുമപ്പും വെ വെള്ളയുണ്ട് വെള്ളയാണെങ്കില് അങ്ങ് വെയില് കൊണ്ടിട്ടായിരിക്കും അങ്ങും പൊറവല്ലാംങ്ങ് കരിഞ്ഞാരുന്നു മുട്ടിന്റെ
ആഹ് ആഹ്
വെയിൽ ഓവർ ആയതോണ്ടായിരിക്കാം പിന്നെ അതിപ്പോ വിരിഞ്ഞപ്പഴ് ഒരു ഭംഗി വന്നില്ല ഇന്ന
ഏതാ അം വൈറ്റി മണിയാണോ?
ആഹ് വല ആഹ് വൈറ്റ് മസ്കി വൈറ്റ് മസ്കി
ഉം
പിന്നെ തമാശാന്ന് പറഞ്ഞ ഒരു താമര അത് പൂത്ത്.
ആന്നോ?
ഒരു പിങ്ക് കളർക്കല്ലേ
ഇവിടെ അഞ്ചുമൊട്ട് വന്നായിരുന്നു അഞ്ചും ഏഹ് മുകളിലോട്ട് വന്നില്ല താഴെവെച്ചന്നെങ്ങ് കരിഞ്ഞ് കുഞ്ഞു മൊ ട്ടങ്ങ് കരിഞ്ഞ് വന്നലായി പോയി അത് പിന്നെ ഞാൻ എളക്കി എന്തുവാന്ന് അറിയത്തില്ല എളക്കി കേട്ടോ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി അതിന് പിടിക്കത്തില്ലാന്ന് വീണ്ടും വീണ്ടും മൊട്ട് വരുമ്പം ഇങ്ങനെ തന്നെ ആവുവ ഞാൻ പിന്നെ അത് എളക്കി മാറ്റി നട്ട് എളക്കിയപ്പോഴൊന്നും നല്ല വെയിലുള്ളട്ത്തായോണ്ട് അഞ്ച് മൊട്ട് വന്നത് പക്ഷെ അതെന്തോ ആ എന്തോ പറ മുര്ടിച്ചു പോയി
എന്തെങ്കിലും ചെലപ്പോ അസുഖായിരിക്കും
എന്തെങ്കിലും ഫംഗസോ വല്ലോ ആയിരിക്കും ല്ലേ
ആയിരിക്കും ആയിരിക്കും നീ എടക്ക് എന്തായാലു ഒരു എന്തേലും മരുന്നിട്ടു കൊടുക്ക്
ഇന്നലെ ആമ്പലിന്റെ ചട്ടി ഉൾപ്പെടെ പട്ടി തട്ടി കളഞ്ഞ് അയ്നകത്ത് ഇഷ്ടംപോലെ മീന് ഉണ്ടാർന്ന് മൂന്ന് മീന് ജീവനോടെ കിട്ടി
പട്ടി ഭയങ്കര ശല്യം ആ എല്ലായിടം
ഇല്ലിയോ പട്ടി
എന്തോ ചെയ്യാനാ
ഞാൻ പിന്നെ അത് നൂത്ത് വെച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് നീ അതിനകത്ത് മീനെ പിടിച്ചിടണം അല്ലെങ്കിൽ കൊതുക് പ്രശ്നാവും മഴക്കാല ആയില്ലേ ഉം ഗപ്പി വാങ്ങിക്ക വാങ്ങിച്ചിടാന്ന് വിചാരിച്ച്
ആഹ് ഇപ്പൊ ഉള്ളത് ഗെപ്പിയില്ലായിരുന്നോ
ആഹ് ആ മറ്റേ റെഡ് കളർല ഞാൻ വീഡിയോ അയക്കത്തില്ലായിരുന്നോ
ആഹ് അത് ആഹ് ഓക്കെ ഓക്കേ
ഫുള്ള് പോയി
ഇവിടെ ആണെങ്കി അട്ത്തൊരു വീട്ടിൽന്ന് ഞാൻ മീനെ കൊണ്ട് ടാങ്ക് ടാങ്ക് പോടുത്ത വെച്ച് വല്യ ടാങ്കിന്റെ പകുതി മുറിച്ചിട്ട് അയ്ന്നകത്ത് താമര നട്ടെ അതിനകത്ത് മീനെ ഇട്ട് അതിപ്പോ മീൻനെ ന്ന്വെച്ചാ കാണുന്നില്ല ഇനി എല്ലാം പിടിച്ചി പിന്നോന്ന് തവള വല്ലോ എറങ്ങീട്ട്
ചെലപ്പോ അയ്നകത്ത് തന്നെ കാണുമായിരിക്കും
തവള എറങ്ങാറുണ്ട് ചെലപ്പം അപ്പൊ
ഉം
തവള എല്ലാം തിന്നോന്ന് അറിഞ്ഞുകൂടാ ഒരു പാത്രത്തിൽ മാത്രം മീനുണ്ട്
ആ കുറച്ചേ ഇലയൊക്കെങ്ങ് കണ്ടിച്ചു കളയണം പാമ്പൊക്കെ കേറിയിര്ന്ന അറിയത്തില്ല കേട്ടോ
ആഹ് അത് ശരിയാ
ഉം ചെലപ്പോ താമരയൊക്കെ അകത്ത് വെള്ളത്തിനകത്ത് പാമ്പെറങ്ങും
ആഹ്
ആഹ്
ഉം നോക്കണേ അയിന്റെ അകത്താണെങ്കിൽ ഒരു മുട്ട് ചെറുതായിട്ട് വന്നിട്ട് അത് കരിഞ്ഞിരിക്കുന്നു
ആഹ് എന്റതും അതുപോലെന്നെ ഫുള് അങ്ങനെ ആവുവ മുട്ട്
ആഹ് അത് ആ ടാങ്കില് ഇതുവരെ പിടിച്ചില്ലായിരുന്ന് പൂ പിടിച്ചില്ല അപ്പൊ ഞാൻ ഇന്നലെ പോയി നോക്കിയപ്പോ കാണാം ഇങ്ങനെ മൊട്ട് കരിഞ്ഞ് ഇരിക്കുന്നു
ആഹ്
എന്തോ പറ്റിന്ന് അറിഞ്ഞൂടാ ഇനി വെയിൽ അകത്തോട്ട് ചെല്ലാത്തോണ്ടാണോന്ന് അറിഞ്ഞൂടാ കാരണം മൊത്തഎലയ
ആ ഇപ്പഴത്തെ കാലാവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാ പകുതി വെയിലും പകുതി മഴയുവല്യോ
ആന്നാന്ന്
നി താമരമൊട്ടൊക്കെ നശിച്ചു പോകുന്ന സമയമാ
ഇനി മഴ സീസൺ അല്ലിയോ ഇനിയിപ്പ പാട
താമരേടെ
ഇനീ മഴ
അല്ല പൂ പിടിക്കുന്ന സീസ് സണും കൂടാന്ന് തോന്ന്ന്ന് അത് ഏപ്രിൽ മെയ് ഒക്കെ നല്ല വെയിലുള്ള പ്പടല്ലേ താമര പൂക്കുന്നെ
ആന്നാന്ന് നല്ല വെയില് വേണം താമര വെയില് വേണം ഉം
ഉം പിന്നെ രാവിലെ എന്തു വാരുന്ന് കഴിച്ചേ
രാവിലെ പുട്ട് കഴിച്ച് നീയോ
ഇവിടെ ഉപ്പ്മാവ് അമൃതംപൊടിയുടെ
ആ ശരി ശരി അവിടെ നിനക്ക് അമൃതംപൊടി എവിടന്ന് കിട്ടും
അനശ്വര ചേച്ചിയുടെ കൊച്ചിന്റെ
ആഹ്
അവിടിരുന്ന അവിടിരുന്നാ പന്നലായി പോത്തേ ഒള്ളൂ അപ്പൊ പിന്നെ അവരെല്ലാവർക്കും കൊടുക്കും
ആന്നോ ഇവിടാന്നോ ചേച്ചിക്ക് അങ്കൻവാടി അതോ
ഇവിടല്ല ന അവിരുടെ വീട്ടി നല്ലിലേല്
അവിടന്ന് കൊണ്ടിരുന്നേ അല്ലിയോ
ആഹ് അവനാണെങ്കി കഴിക്കത്തതുംഇല്ല ഒണ്ടൊണ്ട്
ഇന്നലെ ചേച്ചി സ്റ്റാറ്റസ് ഇട്ടേക്കുന്നണ്ട് എവിടാണ്ട് പോയേക്ക്ന്ന്
അവര് മീൻപിടിപ്പാറ മീൻപിടിപ്പാറ പോയി
ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ആന്നോ അവിടെ ഒള്ളെ ഇവിടൊണ്ടോ ഇപ്പം
അല്ല
മറ്റേ അന്ന് ഞാൻ കണ്ടതല്ലേ ഹസ്ബൻഡ് ഒരു ബൈക്കില് കൊച്ചിനേം കൊണ്ട് വന്നേ
അല്ല ഹസ്ബൻഡ് ഇവിടെ ഇല്ല സൗദിയില
ആണോ
ഉം
ഓ ശരി ശരി
ചേച്ചിയുടെ ചേട്ടന അത്
ഇന്നലെ നീ പോയി നിന്നെ വിളിച്ചില്ലേ മീൻപിടി പാറെ പോകാൻ
അതെന്താന്നറിയാവോ കൊച്ചിന് ചെക്കപ്പിന് പോയതാ അവന്റെ നാക്കിന് കെട്ടൊണ്ടായിരുന്നു അത് സർജറി ചെയ്തിട്ട് മൂ ഇപ്പൊ രണ്ടാഴ്ചയായി രണ്ടാഴ്ചയല്ല രണ്ടാഴ്ച ആവുന്നതേ ഒള്ളൂ അപ്പൊ ഇന്നലെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു വിജയാസി കൊട്ടാരക്കര വിജയാസി
അതെന്താ അങ്ങനെ വന്നേ
അത് ജന്മനാ ഒള്ളതാ മറ്റേ സംസാരിക്കുന്ന ഒന്നും തിരിയാതെ വരത്തില്ലേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ
അപ്പൊ അതെന്ത് ചെയ്യും അവര് ഓപ്പറേഷൻ ചെയ്യുവോ
അത് നാക്കിന്റെ അടിഭാഗത്ത് കെട്ട് അങ്ങ് കണ്ടിക്കും. കെട്ട് വീണ ഭാഗം ഏഹ് കണ്ടിച്ചിട്ട് അത് നേരെയാക്കും.
ഇപ്പം മിണ്ടുന്നുണ്ടോ?
ആ ഇപ്പൊ അവനെല്ലാം വ്യക്തമായിട്ട് അവന് രണ്ടു വയസാവുന്നതേ ഒള്ളെങ്കിലും നല്ല രീതിയി കാര്യം പറയും.
ആ ആന്നല്ലേ വേദനയുണ്ടോ കരയുവായിരുന്നോ?
വേദന ഉണ്ടാരിന്നന്ന്.
കരച്ചിലാരുന്നോ?
ഉം കരച്ചിലും ഉണ്ടാരുന്നു.
ഉം ഒന്ന് കഷ്ടം വായ അടക്കി വെച്ചോ ഇപ്പൊ